ആ കേക്കല്ലേ?
ആ ആഹ് എന്തൊക്കെ? പാത്രങ്ങളൊക്ക കഴുകി കഴിഞ്ഞോ?
കയിഞ്ഞിട്ടില്ല സ്പീഡ് കൂടാത്തോണ്ടേ
ആഹ് ഹ ഹ ഹ ഹ ഇന്റ അലക്കല് ഇന്റ അലക്കല് കഴിഞ്ഞുട്ടൊ
ഏഹ് ആ
ഇനി തുണിയാള് വിരിച്ചിടാ
ആ ആഹ് അയിറ്റ്ലന്നെ പകുതി ഒണങ്ങൂലെ
ആ പക്‌തി
ആഹ്
കൂടടറ്റെ പൊറത്ത്ട്ട്ട്ട് കാര്യല്ല അത്ങ്ങന നോക്കി നിൽക്കണം
അയി്മൻ ആ അയ്മ തന്നെ ന്ക്കണ്ടെ ഞ്ഞി വെയില് കണ്ട്ട്ട്ട്ടാലും ഞമ്മൾ ട്ടാ മഴ അപ്പ പെയ്യും
വെട വെയി ല്ണ്ട്ട്ടോ
ആഹ്
ഇപ്പത് കണ്ട് ട്ട്ണ്ടെങ്കി അയ്നായ് ട്ട് മെനക്കെട്ട് ഞാന്ന്‌ക്കണ്ടെ
ങാ അത് ശരി ഞാനുടലില്ല ക്ഷെ പരിപാടി
അപ്പ ഞ ഞാനേ ഉള്ളില് മോളുള്ളില് പിന്നെ അയെ ന്റെ റൂമില് ആരെങ്കിലു കേറികി ഷ്ടൊന്നുല്ല്യ. കുടുംബപ്പെ ചെയ്യ ആരെങ്കിലും. കാണ് മ്പൊരു വൃത്ത്യേടല്ലെ മോള് അപ്പ ഞാനെ മിഷ്യനിന്റെ മിഷ് ക്വായ്ട്ടൊര് റൂമ്ണ്ട് ഒഴിഞ്ഞിട്ട്
ഊം
അപായില് ഒര് ചെരി അയില് റ്റിനു അപ്പാ അയലുമു കൂടെകൊ ചെറ്ത് ത്ങ്ങന അങ്ങട്ടും ങ്ങട്ടൊക്കെ ങ്ങനെ ജനൽ കൂടെ കെട്ടി നാ
ആ ആഹ് ഒന്ന് വെള്ളം വാർന്നോക്കവ്ടടുല്ലെ ങാ
വെള്ളൊന്നു ണ്ടാല ഒന്ന് ചൂടട്ടാന് അപ്പങ്ങനൊന്ന്
ആഹ് ഞാനു അങ്ങെൻതന്നാ ചെയ്യല് നല്ലോണ താക്കിട്ടൊന്ന് ട് അല്ലെങ്കി ആഹ് ഒരു സ്മെല്ക്കർ അങ്ങനെ കൊടുന്നാൽ മടക്കി വെച്ചാ അപ്പോൾ ഒന്ന് ഉള്ളിലിട്ടിട്ട് നല്ലവണ്ണം ഇതാക്കിയിട്ട് പിന്നെ നടത്തിേക്കും
ആഹ് അപ്പൊ അത് ഇങ്ങനെ കാട്ടി കൊടുക്ക എടുപ്പും അടുക്കളയില് പാത്ര കഴുകാത്ത ചായൊക്കെത
ആഹ് ആഹ്
അപ്പൊ ഇത് മോളിൽ ഇങ്ങട്ട് പോകുന്നു രാക്കൊന്ന് കഴിഞ്ഞിട്ട് പോക ചായടിച്ച പാത്രങ്ങള്ൾ കൊറണ്ട്
ആഹ്
ന്നട്ട് ചോ ച്ചോ ചോറായോ?
ചോറ്താ അടുപ്പത്ണ്ട് വേവാനായിട്ടുണ്ട് മീൻ നന്നാക്കിക്കൂടുന്നു കുട്ടികൾ നീച്ചന്ന് കഴുകിക്കൂ അപ്പൊ ആഹ് ടൈമ കൊണ്ട് മീൻ നന്നാക്കി കൂടുനെച്ചു
ആ. ഞ. ഞാൻ ചോ. ച്ചോർന്.
എങ്ങനെ
ആഹ് അത് ശരി ഞാന് ചോറിന് വെള്ളം വെച്ചിട്ടുള്ളു
ഉം
ചോറിന് വെള്ളംകറ്റാന ഇറങ്ങി
ആഹ് ആഹ് ഇനി കുമ്പളങ്ങക്കറി വെക്കും വേണം മുതിരി ഇണി തണ്ട ഉപ്പേരി വെക്കണം പിന്നെ മീൻ പൊരിച്ചണം എന്റെറെ ആര് കട്ടിയോളോ ഓളോ ഞാൻകാണിച്ട്ക
ആഹ് ഇപ്പ എവിടെ
കരേണ്ടവളമ്മച്ചടിച്ചിട്ടോ ഇപ്പൊ ഇന്നലെ കൊടുന്ന അതാ എവിടുന്നാന്ന അറിയില്ല ഇപ്പ നില കൊൂടുന്ന അതാണ് അറ
ആഹ് ആഹ് ആഹ
ചാക്ക് ഉണ്ടായിരുന്നു
ആഹ്
ആരേലും കൊടുത്തതാ എന്താ അറിയില്ല അപ്പൊ ഇപ്പ പറഞ്ഞ അതും മുതിരിമ്പാട ഉപ്പേരി വക്കാന് ഞാനൊന്നും കൂട്ടൂലട്ടൊ ക്ക്ഷ്ട്ടല്ലത് ഹലോ ഹലോ പൊര്ച്ച്ട്ട ഞാവെര നിക്കെ
ആഹ്